ഉം ആഹ് ഹലോ ആഹ് നമുക്ക് കേൾക്കാം കേൾക്കാം നന്നായിട്ട് കേൾക്കാം ആഹ് നമുക്കൊരു പുതിയ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടല്ലേ
ആഹ് അതെ അതെ പാചകം
പാജെയെക്കുറിച്ച് ആഹ് നല്ല വിഷയാണല്ല നല്ലെ സോർ സൂ പ്പെ എല്ലാർക്കും നമ്മ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇഷ്ടപ്പെട്ട വിഷയൊണ് പാചകം നമ്മ ഭയങ്കെരെ വെല്ല്യ എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാ ഏറ്റവും ഇഷ്ട്ടം മീൻകറിയാണ് ഇഷ്ട്ടം മീൻന്ന് പറഞ്ഞിണ്ടെങ്കില് ചാള അങ്ങനെയുള്ളത് മീനൊക്കെല്ലേ നമ്മുടെ സാധാരണ ഈ ഒക്കെ നെയ് ന്ന് നല്ല നെയ്യ്ചാളൊക്കെയില്ലെ അങ്ങനെയുള്ളത് ഇഷ്ട്ടോണ് പിന്നെ ആഹ് ഈവ് വാ കടമ്പ് പ്രായല് അങ്ങനെയുള്ള പുഴമീനൊക്കെ എനിക്കിഷ് ട്ടം അത് ഇതിരി തക്കാളിയൊക്ക ഇട്ട് ഉം ഉള്ളിലൊക്കെ പൊരിച്ച് ത
മീനില്ലെ പാമ്പു പോലെ ഇരിക്കുവേലെ പാമ്പ് പോലെ ഇരിക്കുന്ന ഒരു മീനില്ലേ എനിക്ക് അത് കണ്ണ് എടുത്താ കണ്ടൂടാ
അശോ പക്ഷെ നല്ലതാ അത് വറക്കാനൊക്കെ ഉംഉം അഹ് വർക്കാനൊക്കെ നല്ലതാ വാള അതിന്റെ ആഹ്
ഒന്നെങ്കില് ഈ വറുത്ത മീനെന്ന് പറയുമ്പോ മത്തിയില്ലേ മത്തി വറക്കുന്നത് ഇഷ്ടവാ അല്ലേല് പിന്നെ അയല ഇത് രണ്ടും അല്ലെങ്കിൽ പിന്നെ ഉണക്കമീൻ ഇല്ലേ മറ്റേ കുട്ടൻ
ഓ ആഹ് ആഹ് ആഹ് അങ്ങനത്താ ഓ ഓ ആഹ്
ആഹ് ഇത് ഇത്രേ എനിക്കിഷ്ടൊള്ളു വറക്കുന്ന
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഉണക്ക മീൻക്കിഷ് ചെമ്മീനങ്ങനെയൊക്ക ഞങ്ങക്കവടെ ഇവിടെ കിട്ടൂട്ട ചെമ്മീന
ആഹ് ചെമ്മീന് എനക്കിഷ്ടമല്ല ചെമ്മീന്റെ ഒരുമാതിരി സ്മെല്ല് എനിക്ക് ചെമ്മീന്ഷ്ടമല്ല പക്ഷെ ചെലര് ചെമ്മീനൊക്കെ ചമ്മന്തി ഒക്കെ ആക്കുവല്ലേ
ആഹ് ച ഇത് ഇത് ഉണ ഇത് ഉണക്കിയിട്ട് ഇടിച്ചതിന്റെ ചമ്മന്തി ഇത്തിരി തേങ്ങയൊക്കെ ആഹ് തേങ്ങയൊക്കെ ഇട്ട് ആഹ് ചെയ്യും അപ്പൊ നല്ല ടേസ്റ്റാ കഴിക്കാനായിട്ടൊക്കെ ആഹ് ഞാനുണ്ടാക്കും ങ്ങനെയൊക്കെണ്ടാക്കും അങ്ങനെയൊക്കെണ്ടാക്കും ഞങ്ങക്കിവിടെ ചെമ്മീന ആഹ് ഉണക്ക ചെമ്മീന് വാങ്ങിക്കുമ്പോ ആഹ് ത്തിരി തേങ്ങയും തിരുമ ഇത ഉണക്കമുളകും പിന്നെ ഉള്ളിയൊക്കെ കൂടി ജസ്റ്റ് ഒന്ന് വറത്തിട്ട് ഇതും കൂടി മിക്സ് ചെയ്തിട്ട് ആഹ് മിക്സിയിലിട്ട് അടിച്ചെടുത്ത നല്ല സു വെളിച്ചണ്ണെക്കൊഴ്ച്ചെടുത്ത പിന്നെ അടിപൊളിയാ എന്തോരം ചോറ് വേണെങ്കിലും കഴിക്ക
ഈ തേങ്ങാ ചമ്മന്തിയില്ലേ തേങ്ങാ ഇടിച്ചു പോ ഉണ്ടാക്കുന്നേ
ആഹ് ആഹ്
ആഹ് അങ്ങനെയുള്ള ചമ്മന്തി ഉണ്ടാക്കിട്ടുണ്ട്
അതെ ആഹ് ആഹ് ആഹ് തേങ്ങ ആഹ് തേങ്ങാ ചമ്മന്തി ഇത്തിരി മാങ്ങയും ഏർ ആഹ് ആഹ് ആഹ് മാങ്ങയൊക്കിട്ടല്ലേ മാങ്ങയൊക്കെട്ട് ചെയ്യണതല്ലേ
മാങ്ങ അല്ലല്ല മാങ്ങയിടത്തില്ല അല്ലാതെ തേങ്ങ വറുത്ത് ഉം ഉണ്ടാക്കൊ ഇഞ്ചിയും കറിവേ
ഓ ആഹ് ആഹ് അങ്ങനത്ത ആഹ് ആഹ് അങ്ങനത്തെ ആഹ് മനസ്സിലായി മനസ്സിലായി ആഹ് ആഹ് കടകളിലൊക്കെ കിട്ടുന്ന ടൈപ്പ് അല്ലേ
എൻ അ എന്റെ ഹസ്ബന്റാണെങ്കില് ഈ തേങ്ങാ ചമ്മന്തി ബ്രാൻഡായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നേ അത് കഴിഞ്ഞപ്പോഴത്തേനും ഏഹ് നമുക്ക് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു എനിക്കത്ണ്ടാ ക്കറിയത്തില്ലെന്ന് ഒരൂസം ഞാൻ തന്നെ ഈ സംഭവം ഉണ്ടാക്കി ഉണ്ടാക്കീട്ട് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു നല്ല ടേസ്റ്റാന്ന് പറഞ്ഞു
ആണാ
പൺ പണ്ടെന്റെ വീട്ടിലിങ്ങനെ ഉണ്ടാക്കുവായിരുന്നേ ആ ആഹാ
പ ആഹ് ആഹ് ആഹ്
അങ്ങനെ തേങ്ങാ ചമ്മന്തിയുണ്ടാക്കി ആഹ് പിന്നെ ഈ സ്നാക്സ് ഐറ്റംസ് ഒക്കെ
ആഹ് സ്നാക്സ് ഐറ്റംസ് ഒക്കെണ്ടാക്കൂല്ല പക്ഷെ എങ്കിലും ആഹ് എന്താ കുറച്ച് റെസിപ്പിയൊക്കെ അറിയാം എ
ആഹ് ഞാൻ പരീക്ഷണമാ ഞാൻ പരീക്ഷണം പിള്ളേര് നാല് മണിക്ക് വന്നു കഴിയുമ്പോഴത്തേനേ പരീക്ഷിക്കുവാ ഓരോന്നായി
ആണല്ലേ അടിപൊളിയായിരിക്കും നമു കുറേ ചെയ്തെയ്ത് കഴിയുമ്പോ നമ്മുടെ കയ്യില് വരുവല്ലൊ ഈ സംഗതിയാ പിന്നെ പിന്നെ വേറൊന്നും വേണ്ട നമ്മുടെ കയ്യിലായിക്കഴിഞ്ഞാ നമ്മ രക്ഷപ്പെട്ട്
ത്തക്ക ഒന്നും കഴിക്കത്തില്ല അയ്നി ഞാനൊരു ദിവസാണെങ്കി ഏത്തക്ക മിക്സീലിട്ട് അടിച്ച് ഗ പൊടി ഗോതമ്പ് പൊടിയൊക്കെ ഇട്ട് കലക്കീട്ട് മറ്റേ വട്ടയപ്പം പോലെ ഉണ്ടാക്കി ഇഷ്ടം പോലെ കഴിക്കും
ഈ പപ്പഴത്തിന്റെ ആഹ് അതന്നെ പഴത്തിന്റെ ഒരു ടേസ്റ്റോക്കെ വരുമ്പഴത്തിനും അതിനൊരു
ആഹ് ഹാ ഹാ ആതെ അതെ ആഹ് പിന്നെ ന്നെ മാമന്നതൊക്കയാ പരീക്ഷിക്കുന്നേ
ഞാൻ പരീക്ഷിക്കാറ് സാധാരണ കറികളാണ് കൂടുതലും പരീക്ഷിക്കാറ് പിന്നിതുപോലെ സ്നാക്സ് ഐറ്റംസ്ണ്ട് ഒരു പക്ഷേ അങ്ങനെ അത്ര ഗ്രാൻഡായ്ട്ടൊന്നും ചെയ്യാറില്ലട്ടാ കാരണം ആഹ് അൻ ആ അങ്ങനെ അധികം സമയം കിട്ടാറില്ല ചെയ്യാനായിട്ട് പക്ഷെങ്കിലും ഈ ഏഹ് രസ ഏഹ് എന്തെങ്കിലും കറികള് വെക്കണെത് വെറൈറ്റി ആയിട്ട് വെക്കും ഞാന് ഇപ്പോ സാമ്പാറ് അല്ലെങ്കി രസം രസം ഏഹ് പിന്നെ ഫിഷ് കറി മീൻ കറി അയ്യോ അതൊന്നും പറയാ സാമ്പാറ് വെറൈറ്റിയ പറണ്ടെങ്കില് ഏഹ് ഉം അതീന്ന് കഷ്ണങ്ങളൊക്കെ ഒന്ന് പുഴിത് വേവിച്ചിട്ട് പിന്നെ അതിൻ്റെ ഒക്കെ വെറൈ സാമ്പാർപ്പൊടി പിന്നെ ചെലപ്പ ഞാന് യൂട്യൂബില് നോക്കും ഇങ്ങനെ സാമ്പാർപ്പൊടി ഇണ്ടാക്ക്ണത് എങ്ങനേണെന്ന്. ഹോം മെയ്ഡ് സാമ്പാർപ്പൊടി ആ സാമ്പാർ പൊടിയില്ലേ അതായത് ഇപ്പം നമ കടയിൽ തൊടി മയത്തെ കുറിച്ച് ഏഹ് മുളക് പൊടിം മഞ്ഞപ്പൊടി പിന്നെ എന്തൊക്കെയെ പൊടികളൊക്കെ ആയിരുക്കുലേ പക്ഷെ ആഹ് അത അത അയിന്റെകത്ത് ഇങ്ങനെ പറയ്ന്ണ്ട് ഈ ഉഴുന്നു പരിപ്പും ഒക്കെ കൂടിയൊക്ക വറുത്തിട്ട് മിക്സ് ചെയ്യണം. ആഹ് പിന്നെ അങ്ങനെയുള്ള സംഗതി പിന്നെ ഉഴുന്നു പരിപ് അങ്ങനെള്ള സംഗതികളെ കൂടി വറുത്തിട്ട് മിക്സ് അത് നല്ല ടേസ്റ്റാണ് അങ്ങനെ ഒന്ന് രണ്ട് പ്രവിശ്യക്കെ ചെയ്തിട്ടുണ്ട് അത്ക്കെ നല്ല ടേസ്റ്റ് ആണ് അതങ്ങനെ വെ ച്ചത് അപ്പൊ നമ്മ ഇങ്ങനെ ഈ ആഘോഷങ്ങൾക്ക് വെക്കണ സാമ്പാറില്ലേ അത് അതേ ടേസ്റ്റ് കി ട്ടും ഉം അങ്ങൻത്തെ ഒരു ടേസ്റ്റ് കിട്ടും നമ്മുടെ നാട്ടിൽ അത്രയും ആഹ് ആഹ്
തന്നെ ഒണ്ടാക്കി അന്നിട്ട് വി അവ് വീട്ടിലോട്ടുള്ള ഉപയോഗിക്കുന്ന അയലോക്കത്തുള്ളവർക്കൊക്കെ ഇങ്ങനെ കൊടുക്കുവായിരുന്നു വീട്ടിൽ തന്നെ സാമ്പാർപ്പൊടി ഉണ്ടാക്കിയിട്ട് കടേന്ന് ഒൻ ആ കടേന്ന് ഒരു സാധനോം മേടിക്കത്തില്ലായിരുന്നു. എല്ലാം വീട്ടിൽ തന്നെ ഒണ്ടാക്കി പൊടിച്ച് അങ്ങനേ എടുക്കുന്നത് ആ പിന്നെ ഈ ഗരം മസാല ഏഹ്
വീട്ട് തന്നെണ്ടാക്കാൻ പറ്റും നമുക്ക്
ആഹ് നമുക്ക് ഇതിനൊക്കെ വേണ്ടി സമയം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്കിതെല്ലാം ഒണ്ടാക്കാം.
അതെ അതെ സമയു ആണ് മെയിൻ പ്രശ്നം.
അതെ അതെ ആഹ്
ആഹ് പിന്നെ ഗരം മസാലയൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ പൊടിക്ക്യാ സാധനങ്ങളൊക്കെന് മേടിച്ചിട്ട്.
എനിക്കറിയത്തില്ല സംഭവം എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന്
ആഹ് ആഹ് ഇല്ല അത് യൂട്യൂബിൽ നോക്കിയാ കിട്ടുല്ലേ നമ
ആഹ് ആഹ് ആഹ് അതെ യൂട്യൂബിൽ നോക്കിയാൽ മതി എല്ലാം കിട്ടും യൂ യുട്യൂബ് അല്ലെങ്കിൽ ഗൂഗിള് നമ്മള് ഒന്ന് സെർച്ച് ചെയ്താൽ മതി പിന്നെ അയിനെ പ ബാക്കി ഉള്ളതങ്ങനെ തുരു തുരാ വന്നോളും
വന്നോണ്ടിരിക്കും അതെ അതെ പിന്നാ എന്താ സാധാരണെ ഇത് പോലെ പിന്നെ മീൻ കറിയൊക്കെ എന്തെലും ഒക്കെ ഒഴിച്ച് തേങ്ങാപ്പാലൊഴിച്ചു വെക്കും അങ്ങനെയുള്ള സ
ആഹ് ആഹ് ആഹ് ഞാൻ പിന്നെ തേങ്ങാപ്പാലൊന്നും ഒഴിക്കി വെക്കത്തൊന്നുല്ല.
ആഹ് അ അത് ചില ഏരിയയിലൊക്കെയാണ് അങ്ങനെ വെക്കണത് ഞങ്ങളുടെ അവിയല് പെെലേക്കൊ വെക്കുമ്പോ ഏഹ് തേത് പുളിയും തേങ്ങാപ്പാല് അല്ലെങ്കിൽ മാങ്ങ ഇല്ലേ
ആഹാ
ആ മാങ്ങ മാങ്ങ ആ അതൊക്കെ ഇട്ട് വെ ക്കും അങ്ങനെ
ആഹ് ഒരു ദിവസം ഞാൻ ഇവിടെ പുളിക്ക് പു പുളി ചേർത്ത് അതിന്റെ കൂടെ ഈ തക്കാളിക്കായും കൂടെ മിക്സിലിട്ട് അടിക്കേലെ. അങ്ങനെ അടിച്ചു ഞന് മീൻകറി വെച്ചു നല്ല ടേസ്റ്റ് ആയിന്നെന്നാ എല്ലാരും പറഞ്ഞെ പക്ഷെ എനിക്ക് മാത്രം അത് ഇഷ്ടപ്പെട്ടില്ല.
ചെലപ്പോ അത് ടേസ്റ്റ്. ആണോ അത് അതിന്റെ ഒരു ആ അമ്മാമക് ഇഷ്ട ഇഷ്ടയാ പിന്നെ ഇണ്ടാക്കൂ ഇണ്ടാക്കൂലല്ലോ.
അതുകൊണ്ട് അങ്ങനെ മീൻകറിയിലൊന്നും പരീക്ഷണം നടത്തിട്ടില്ല.
ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ സ്നാക്സ്ന്ന് പറയുമ്പോ ഇപ്പൊ നമുക്ക് ഇത്തിരി മൈതപ്പൊടിയുംത്തി ശർക്കരയുംക്കെണ്ട് ഇത്തിരി നെയ്യൊക്കെ ഉണ്ടെക്കിൽ നമു
ആഹ് ഓരോന്നും അങ്ങോട്ട് കറകി അങ്ങോട്ട് വെക്കാം കുമ്പിളലുണ്ടെങ്കി കുമ്പിളല ത ട്ടിയങ് കൂട്ടി വച്ചാ മതി
ത്തര തേങ്ങൊക്കെണ്ടെങ്കിൽ നമുക്ക് നമുക്ക്ങ്ങനെ കൊറേ അതുതൊക്കെച്ചിട്ട് ചെയ്യാൻ പറ്റും അല്ലെ കുറെ വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യാം പിന്നെ ഈ എന്ത സ്നാക്സ് മെയിനായിട്ട് ഇണ്ടാക്കി ക്കനെ അങ്ങനെ പെട്ടന്ന് പറഞ്ഞ അതുപോലത്തെക്കെണ്ടാക്കി അഹ്
ഞാന് ഇതേപോലെ ഇങ്ങനെ ഈ കുമ്പള ഇവിടെ കുമ്പിളെല ഒക്കെണ്ട് അപ്പൊ ഇവമാര് കഴി ക്കത്തില്ലാത്ത സാധനം എല്ലാം നോക്കിയിട്ട് മധുരത്തിനുള്ള അങ്ങനെയുള്ള എല്ലാകൂടെയിട്ട് ശരിയാക്കി മിക്സിലിട്ട് അരക്ക ചേർക്ക അങ്ങനെ ഓരോ ഐറ്റം പരീക്ഷിക്കാ ഇഡലി ആയിട്ടും മട്ടയപ്പായിട്ടും കുമ്പളപ്പആയിട്ടും കൊഴിക്കട്ടായി ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് പരീക്ഷിക്കും
ആഹ് ആഹ് ഈ ഇഡ ഇഡലി പൂട്ടി ഇഡലി ഇട ബാക്കി വരുമ്പോഴ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് ഇടലി തട്ടില് വെക്കു അണ്ട് അയ്ന്റെ മോൾല് ഒരു ഏര് ഏ എത്തപ്പഴുല്ലേ അതിന്റെ ഒരു ആഹ് കഷ്ണംതിന്റെ മോൾളും വെക്കും അപ്പൊ ഒരു നന കഴിക്കുമ്പോൾഒരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കു അതൊരു ആഹ് അതൊരു വെറേയ്റ്റിയാണ് ആഹ് ആഹ് ഈ പിന്നെ വെള്ളയപ്പത്തിന്റെ പൊടി അങ്ങനെയൊക്കെ ബാലൻസ് വരൂല്ലേ അപ്പൊ അതൊ ക്കാങ്ങനെചെ വെള്ളയപ്പത്തിന്റെ പൊടിയില്ലേ അപ്പത്തി അപ്പത്തിന്റെ പൊടി വെള്ളയപ്പ ആഹ് ഐഡിയ ആഹ് വേറെ അപ്പത്തിന്റെ ഇങ്ങെ തേങ്ങയൊക്കെ ഇട്ട് വെക്കണ അപ്പം ഉണ്ടല്ലോ ആഹ് അവിടേക്കെന്താ പറയണന്ന് അറിയില്ല അതനെ ആഹ് അതിന്റെത് ഒത്തിരി മധുരോക്കെട്ട് ഏഹ് ഇങ്ങനൊക്കെ ചെ ഇട്ലി ചെമ്പിലൊക്കെ വെച്ച് നമ്മ ടേസ്റ്റ് ആണ് അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ പിന്നെ ഏഹ് പുഴുങ്ങിയതാവി പുഴുങ്ങിയതാവുമ്പ പിന്നെ നമുക്ക് അധികം പ്രശ്നോന്നില്ലല്ലോ എണ്ണ പലഹാരത്തിനാലും ഏഹ് കൂടുതലിങ്ങനെ
ഴുന്നെനെ പറ്റിയെ ഞാനും നോക്കുന്നത്
ആഹ് ആഹ് അവര് അതാണ് കുറച് കൂടി നല്ലത് കുട്ടികൾക്കാണെങ്കി അല്ലെ പിന്നെ കഫകെ ട്ടും അതുതൊക്കെ വരും പിള്ളേർക്കൊക്കെ എപ്പഴും എണ്ണ പലഹാരം ഇഷ്ടാണ് കഴിക്കാൻ പക്ഷെ എപ്പഴും ആയി കഴിയുമ്പോ അത് തിരി ആഹ് ആഹ് ഈ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരും
അതെ അതെ അതെ
പിന്നെ സാമ്പാറൊക്കെ ഇണ്ടാക്കോ
ആഹ് ഞാന് സാമ്പാറ്ണ്ടാക്കും ഞാൻ സാമ്പാറ് ഉണ്ടാക്കാൻ കേറി കഴിഞ്ഞാ സ്ഥിര സാമ്പാറായിരിക്കും ചാറിന സാമ്പാറാകും പിന്നെ പറയാ സാമ്പാർ കു ഇ കൊളാം പറയും അതുഅല്ല ഒരീസം സാമ്പാറ് പരീക്ഷിക്ക അടു തു സന്യാസോണ്ടാകും
ആഹ് ആഹ്
ആഹ് അങ്ങനെ ഓരോന്ന് ഓരോന്ന് മാറ്റി മാറ്റി
ആഹ് ആഹ് ഈ രസം സാമ്പാർന്നൊക്കെ പറയുമ്പോയില്ലേ നമ്മ വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കിയാലേ അതിനൊരു ഏഹ് ഇത് വരൂല്ല അത് സ്ഥിരമായിട്ട് നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കി നമ്മത് അതിൻ്റെ ഒരു ആഹ് ചേരുവ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കൈപ്പുണ്യം എന്ന് പറഞ്ഞ സംഗതി വരും അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ് വരണെ കാരണില്ലേ എന്റെ അമ്മ എന്റെ അമ്മച്ചിയൊക്കെ ഇങ്ങനെ മിക്കപ്പോഴൊക്കെ ഉണ്ടാക്കും സാമ്പാറ് പക്ഷെ അതെന്ത് ടേസ്റ്റ് ആണെന്നോ ഞാനോർക്കും ഇത് ഇങ്ങനെ ഇണ്ടാക്കണെന്ന് ഓർക്കും എന്താണ് അവരിങ്ങനെ സ്ഥിരമായിട്ട് സാമ്പാറ് രസമൊക്കെ
ആഹ്
ആഹ് അപ്പൊ അവരിങ്ങനെ സ്ഥിരായിട്ട് കിച്ചണിൽ കേറി കേറി കേറി അടുക്കളയില് എല്ലാം ചെയ്ത് ചെയ്ത് ചെയ്ത് അപ്പൊ ആഹ് ഒരു ഇതിലേക്ക് വൈബിലേക്ക് വരും അവര് അതാണ് ആഹ് ടേസ്റ്റ് വന്നത് ഉം ഉം ഉം ഉം എന്റെ അമ്മേ അപ്പൊ നമ്മ ഇങ്ങനെ കൊറേ കറികളെ കുറിച്ചൊക്കെ സം സാരിച്ചല്ലേ നമുക്ക് ഇനി കാര്യങ്ങളൊക്കെ വീട്ടിലൊക്കെ ചെയ്ത് ചേ ലൊക്കെ ചെയ്ത് അടി